ഹലോ?
ആഹ് ഹലോ ആഹ് സുഖാ വിശേഷം നല്ല വിശേഷം അവിടെയോ?
നല്ല വിശേഷം മഴ ഇണ്ടോ?
മഴ ഇപ്പ ഇല്ല അവിടെ ണ്ടോ മഴയിണ്ടോ?
ആഹ് ഇവിടിപ്പം നല്ല മഴയി
ആണോ ഓഹ് പിന്നെ ഫുഡ് കഴിച്ചോ?
ഇല്ലല്ല ഫുഡ് കഴിച്ചാനാവണെള്ളൂ ബാങ്ക്
ആഹ് ഓഹ്
കഴിച്ചോ?
പിന്നെ ആഹ് ഇല്ല കഴിച്ചിട്ടില്ല.
ആഹ് സുഖാണ്.
ആഹ് വീട്ടിലാരൊക്കെയു ള്ളെ.
വീട്ടില് മൂന്ന് മക്കള് ഹസ്ബൻഡ് ന്റെ ഉമ്മ അവിടെ
അവടെ എന്റെ വീട്ടില് അച്ഛൻ, അമ്മ പിന്നെ സിസ്റ്റർ. ഞനും കോളേജില പഠിക്ക്യ
ആഹ് പഠിക്കാണല്ലേ ഉം എന്തിനാ പഠിക്കണേ?
ഞാനാ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ.
ആഹ് ആകെ എത്ര വർഷായി.
മൂന്ന് വർഷത്തെയാണ് ഞാൻപ്പോ മൂന്നാമത്തെ വർഷം.
ഉം ഈ വർഷം കംപ്ലീറ്റ് ആയ ജോലി ആയില്ലേ?
ആഹ് അതെ അതെ പ്ലേസ്മെന്റ് ഇണ്ട് നോക്കണം.
ആഹ് ആഹ്
ആഹ്
നമ്മടെ നാട്ടിലന്നെ കിട്ടോ?
ആ് നാട്ടില് കിട്ടും പുറത്ത് കിട്ടും. അങ്ങനെ അത് ഓരോ കമ്പനീസ് വരുന്ന പോലെ ഇരിക്കും.
ഉം ഇത് പഠിക്കാൻ എത്രകെട്ടി വെക്കണം.
പഠിക്കാൻ ഇത് ഗവൺമെന്റിന്റ് ഇല്ല അതുകൊണ്ട്. ആഹ വേണ്ട വേണ്ട.
അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർന്നതാ.
ആ അതെ അതെ പ്ലസ് ടു കഴിഞ്ഞിട്ടാ.
ഉ ഉ മക്കള് മൂത്തമോന്. ഒമ്പതില് രണ്ടാമത്തെ മോന് ആറാം ക്ലാസ്സില് ചെറിയ മോന് മൂന്ന് വയസ്സ്.
ഓ എവിടെ എല്ലാരും.
എല്ലാരും ഉണ്ട് അവര് സൗണ്ട് കേക്കാൻ പറ്റുല അപ്പൊ ഞാന് ഇങ്ങ ട്ട് ഓയിഞ്ഞു പോന്ന്‌ക്കാണ്.
ആ ആ.
ഇന്നാന്താ എന്നിട്ട് രാത്രി അവിടെ ഫുഡ്.
ഞാന് ഹെ ഹോസ്റ്റലില വീട്ടിന്ന് കുറച്ച് ദൂ ആഹ ഹോസ്റ്റലില് ഇന്ന് ചോറ് ചിക്കൻ കറി. അങ്ങനെ ഉം
രാത്രി അങ്ങൻതന്നെ എന്നും ചോറന്നെണ്ടാവല് അവിടെഹോസ്റ്റലില്.
ആ രാത്രി ചോറന്നെ ഉണ്ടാവാറ് രാവിലെയ ആണവെച്ചാ പലഹാരം ഉണ്ടാവും. പിന്നെ ഉച്ചക്കും ചോറ് കറികൾ അങ്ങനെയൊക്കാ.
ആഹ ആഹ വീട്ട്ക്ക് എങ്ങനെ പോക്ക് ആയിച്ചില്ലോ.
യെന്ദ് ആഹ ലീവ് ഉണ്ടാവുമ്പോ. പോവാറുണ്ട്.
ആഹ ആഹ.
ലീവുള്ള ലീവള്ളപ്പോ പോവാറുണ്ട്.
ഉം കൊറെ ദൂരണ്ടോ വീട്ക്ക്.
ആഹ കുറച്ചു ദൂരോണ്ട്.
ഉം ഉം.
ഉ ആ കുട്ട്യോളൊക്കെ സ്കൂള്. എന്താണ്.
ജോലിയൊക്കെ ആയിട്ടാണോ കല്യാണം തീരുമാനിച്ക്ണ് ചെയ്ക
അതെ അതെ.
ഉം ഉം സ്വന്തം കാലിൽ നിൽക്കല്ലേ ഉം.
ഉം. കുട്ട്യോളൊക്കെ എങ്ങനെ പഠിക്ണ്ടോ.
ആഹ് പഠിക്കും കൊഴപ്പൊന്നുല്ല.
ന്നാ യേ.
മ് അസ്ബന്റ് ഇപ്പൊ നാട്ടില്ണ്ട്.
ആ ആണോ ആഹ ആഹ ആം. ഉ ഉം പിന്നെന്നാ പൊറത്ക്കൊന്നും പോയില്ലേ?
പൊറത്ക്ക് ഈ ശെനിം ഞായറും പോയിന്നു. എല്ലാ ശനിനായറും പോവും ഇപ്പൊചെലെ ദിവസങ്ങളിലൊക്കെ ഇവിടെത്തന്നെ.
ആ ഓ.
ഉം.
ഫുഡ്ഒക്കെ വെച് കഴിഞ്ഞോ?
ആഹ കഴിച്ചു.
ആണെ എന്താ കഴികാൻ അവിടെ.
ഇന്നെന്താ ചോറ്ണ്ട് വെണ്ടക്ക കറിണ്ട്. മീൻണ്ട് വെണ്ടക്കൊണ്ടൊരു ഉപ്പേരിം പപ്പടം
ന്നാം. ആ പിന്നെ വീട്ടിലാരെക്കെ ഉള്ളത്
വീട്ടില് ഒരു കാക്കും ഒരു താത്തിം ഉമ്മീം ഉപ്പിം ആങ്ങൾന്റെ കല്യാണം കഴിഞ്ഞിക്ക്ണ്
ആഹ് ഓഹ് വീട്ടിക്ക് പോവാറില്ലേ?
ട്ടിക്ക് ഞാനിപ്പ ഈ ശനി, ഞായറും ഓന് ആങ്ങള ബ്രദറ് ഇബടെ ഇണ്ടായിരുന്നില്ല വിദേശത്താണ് ഓം വന്നിട്ട് അപ്പൊ പോയിട്ടിപ്പോ ഈ ബുധനാഴ്ച പോയിട്ട്
ആഹ് ആ
ഉം അപ്പ ഞങ്ങള് അവിട്ന്ന് റ്റൂറൊക്കെ പോയിട്ട് അങ്ങനേണ് പോന്നു
ആണോ ആഹ്
ഉം
ഹലോ കേക്ക്ണ്ടോ?
ആഹ് കേക്ക്ണ്ട് പറഞ്ഞോ
ആഹ്
അവിടെ എങ്ങനെ സ്പെഷ്യൽ ഇണ്ടാവൽണ്ടോ?
സ്പെഷ്യല് നൈറ്റ് എന്തരു ചിക്കൻ, മീന് പിന്നെ എന്തേലും കറികളൊക്കെ തന്നെ ഇണ്ടാവാറൊള്ളു. രാവിലെയാണ വെച്ചാ പലഹാരങ്ങള് എന്ന് പലഹാര രാവിലെ അങ്ങനെ ആഹ്
അവ്ടെ ആരാ ഇണ്ടാക്ക്ണ ആള് ചേച്ചിയെന്നെ
ആ ഇവിടെ കുക്കുണ്ട്.
ഉം ഉം ഒരാൾ
ആഹ് ആഹ്
ഉം അയിനൊക്കെ എങ്ങനെ ഞമ്മള് പൈസ കൊടുക്കണ്ടേ?
ആഹ് ആ പൈസ കൊടുക്കണം.
ഉം മാസത്തിലാക്കാരല്ലേ.
ആഹ് ആ മാസത്തില.
ഉം റൂമില് ഒര് റൂമില് എത്ര ആളാ?
ഒരു റൂമില് നാലഞ്ച് പേര്ണ്ട്.
ആഹ് ഉം
ആഹ്
എല്ലാരെ വീടും അറീണോരന്നെ
അല്ല അല്ല കൊറെ എല്ലാരോടും ദൂരൊ ഉണ്ട്
ആഹ് ആ
ആഹ്
സ്വന്തം നാട്ട്ന്ന് ആരുല്ലേ?
സ്വന്തം നാട്ടീന്ന് ഇല്ലല്ല. ആ എന്താ പഠിച്ചെ ചേച്ചി?
ഞാന് എസ് എൽ സി കംപ്ലീറ്റ് ആക്കിറ്റെന്നെ ഒള്ളു അപ്പത്തിന് കല്യാണം കഴിഞ്ഞു പതിനഞ്ച് വയസില് കല്യാണം കഴിഞ്ഞിക്ക്ണ്
ആണോ ഓഹ്
ഉം അന്നൊക്കെ അങ്ങനെയ്നി
ആണോ
ഇപ്പൊ മുപ്പത് വയസ്സായി.
ആഹ് പിന്നെ പഠിക്കാനൊന്നും പോയിട്ടില്ലല്ലേ?
ഇല്ലല്ല, പിന്നെ ഒന്നിനും പോയിട്ടില്ല. പിന്നെ ഇപ്പ എന്തെങ്കിലുമൊക്കെ ആഗ്രഹൊ ക്കെ ഉണ്ട്. മോനോടി എന്തെങ്കലും ആയിട്ട് എന്തേങ്കിലുക്കെ നോക്കണം.
ആഹ്.
ഉം.
എന്തേലും കോഴ്സ് ഒക്കെ എടുത്ത് ചെയ്യാം.
ഉം എല്ലാരും ഇപ്പ അത് പറയുന്ന. ആഗ്രഹം ഉണ്ട് അല്ലാ ഇപ്പൊ വീട്ടു ജോലി എടുത്ത് നിന്നിട്ട് അതുകൊണ്ടുന്നുരു ഇതുല്ല. ആര കൈയിലുണ്ടായിലും നമ്മള് സ്വന്തം കൈയ്യില് ഒരു പത്ത് രൂപ ഉണ്ടങ്കിൽ അതൊരു ഇതെന്നേണ്.
ആ.
ഇന്നത്തെ തലമുറയാണ് ബസ് റ്റ് പതിനെട്ട് വയസ് കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാലും വല്ല ജോലിയായിട്ടോളു സമ്മയ് ചെറുതാവുമ്പോ പിന്നെ എന്തങ്കി എന്ത്ങ്കിലും നമ്മക്ക് നമ്മളതായിട്ടും ഇണ്ടാവുല്ലോ.
ആഹ്.
അന്നൊന്നും അങ്ങനെ ഇല്ല. പത്താം ക്ലാസ് കഴിഞ്ഞാ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റൂല കെട്ടിക്കണം.
ആഹ്. വീട്ടില് എല്ലാവർക്കും സുഖല്ലേ?
ആ സുഖാണ് കൊഴപ്പൊന്നുല്ല.
ഞ്ഞാ ആഹ്. ഇവിടെ ഒന്നും മഴയില്ല, ഇന്ന് ഫുൾ വെയിലായിരുന്നു.
ഉം.
ആ അവിടെ നല്ല മഴയുണ്ടോ?
ഇവിടപ്പ മൂന്ന് നാല് ദിവസായിട്ട് മഴയില്ല അടു പ്പിച്ച് മഴയാര്ന്ന്. ഇന്ന്പ്പാ ഇനി ഒരു ഉച്ചക്ക് കുറച്ച് ഒരു കുറവ് തോന്നിരുന്നു. മക്കള്, മദ്റസ വിട്ട് വന്നപ്പ ആകെ നനഞ്ഞ് ഇതായിട്ടാ വന്നത്.
ആണോ ഓ. അ മക്കളുടെ സ്കൂളൊക്കെ എന്താ അടുത്ത് തന്നെയാണോ?
ആഹാ സ്കൂള് അടുത്ത് തന്നെ ഒരാള് ബസ്സിനാ പോവാ സ്കൂൾ ബസ്സിന് മറ്റ്
ആഹ് അ ആഹ് ഒ ഓ. അവർക്ക് അവര് ഇങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കാറുണ്ടോ?
ഫുഡ് കഴിക്കാറാണ് വല്യ ആള് കയ്ക്കും. നടുക്കത്തെ ആള്ക്ക് എന്താ, ഫുഡിനോട്ടൊന്നും കണ്ടില്ല കണ്ണിക്കണ്ട സാധന ബേക്കറി ഐറ്റം സ് ഒക്കെ. വല്യ ആൾക്ക് ങ്ങോട്ട് വന്നാ ഓന് ചോറ്. നമുക്ക് ബേക്കറി അതൊന്നും താല്പര്യല്ല. മറ്റേ നേരെ തിരിച്ചും.
ആഹ് ആ അതെ.
ഉം
ഏ വീട്ട്ക്കൊക്കെ എങ്ങനെ വിളിക്കല്?
ആഹ് ഞാൻ നൈറ്റ് വിളിക്കാറുണ്ട്. എന്നും നൈറ്റ് വിളിക്കും ഉം.
ഉം
ആ.
ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂല്ലെ.
ആഹ് ഫോണെല്ലാം യൂസ് ചെയ്യാം.
ഉം
ഉം
രാവിലെ എത്ര മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും
ക്ലാസ് ഒമ്പത് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് രാവിൽ വൈകുന്നേരം നാല് മണിവരെ
ആഹാ എന്നിട്ട് ഉചക്കത്ത് ഫുഡ് ന്ത് ചെയ്യ
ഫുഡ് കൊണ്ട് പോകും
ആഹാ അത് അവിടന്ന് തന്നെ ക്യാൻറിൻ ബീൻ തരും
ആഹാ അവിടെ ടിഫാൻ ബോക്സിലക്കിട്ട് കൊണ്ട് പോകും
ആഹ ഉം
ആഹ്
ഹോസ്റ്റലിൽ തന്നെ തരേ ചെയ്യ
ആഹ് ആഹ് ആഹ് ഹോസ്റ്റലിൽ തന്നെ
ഉം ഉം
ആഹ് ആഹ്
അപ്പൊ എല്ലാർക്കും ഒരേ ഫുഡ്
ആഹ് എല്ലാർക്കും ഒരേ ഫുഡ് തന്നെയാ
ഉം
ഉം കുട്ടികൾക്കും ആക്കി കൊടുക്കാറില്ലേ ചെയ്യാറ്
ആഹ വല്യ ആൾ കൊണ്ടോു പോവും രണ്ടാമത്തെ ആൾ പറയും സ്കൂൾന്ന് മേടിച്ചോളും കൂട്ടാൻ തന്നാ മതി പറി
ഏഹ് ട്ടോ ആഹ് വീട്ടിക്ക് വിളിക്കാറില്ലേ
ആഹ് വീട്ടക്ക് വിളിക്കും വീട്ടക്ക് ചെല വട്ടക്കൊഴിച്ചു
ആഹ്
ചെറിയ മോനന് എനിക്ക് ടൈം ഇട്ടണ്ടെ ഫോണ് കിട്ടിയപ്പോ വിളിക്കും
ആഹ്
ഉം
അവര് ഫുഡ്ക്കെ കഴിച്ചോ മക്കള്
ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല എഴുതാണ് മറ്റൊന്ക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തണം അപ്പൊ വായിക്കാൻ പറഞ്ഞാണ്ട് ക്ക് ഫോൺ വണന്ന് പറഞ്ഞ അപ്പൊ ഒൾക്ക് കൊടുത്ത പിന്നെ നെറ്റ് ഫുള്ള് കംപ്ലീറ്റ് തീരും വേഗം ചെയ്തിട്ട് തരാന്ന്
ഓ ഫോണൊക്കെ നോക്കാൻ കൊടുക്കാറുണ്ട്ല്ലേ
ഫോണേ ഉള്ളൂ ഫോണ് അഡിക്റ്റാണ് ചെറിയ മോൾക്ക്‌ എന്തലും ഭക്ഷണം കഴിക്കണേലും ഉറങ്ങണേലും ഫോണില്ലെങ്കിൽ ഓന ഭക്ഷണേ കഴിക്കുല
ഉം ഓ അവർക്ക് ഫോണൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ
ഇല്ലല്ല വേടിച്ചിട്ടില്ല വേടിച്ചിട്ടില്ലന്ന് പറഞ്ഞാല് ഇന്റെ സെക്കൻഡ് എന്റെ ഫോണഒന്ന് പയതണ്ട് അതും വലിയ മോൻടുത്ത് പറഞ്ഞാല് ഞങ്ങൾ ആദ്യം സൗദിക്ക് ഒരു വട്ടം പോയിന്ന എല്ലാരും പാടെ പിന്നെ പോയപത്ത മുടക്കാൻ പറ്റില്ല ഞാൻ ചെറിയ മുൻപാടെ പോയി അപ്പൊ അന്ന് ഓൻ ആരീത്തിന്റെ ഫോൺ കൊടുത്ത അങ്ങനെ കയ്യിലുണ്ട് നെറ്റ് കാര്യൊന്നുല്ല വൈഫൈ അഴിച്ചിട്ട് യൂസ് ചെയ്യും
ആഹ് ശരിന്നാ ഞാൻ വിളിക്കാം
ആഹ് ഓക്കെ
ആഹ് ശരി